ആഹ എന്തൊക്കെയുണ്ട് വിശേഷം.
വിശേഷം എന്തൊക്കെയുണ്ട് അടുത്ത വിശേഷം
സുഖം ഉം പോണ് ഉം ഇന്ന് മഴയില്ല വെയിലൂല്ല. രാവിലെ മയണ്ടായിട്ട്ട്ടോ ഇപ്പൊ വെയിലില്ല. ആ രാവിലെ മുതൽ ഉച്ചവരെ മയിന്നനു പിന്നെ ഉച്ചന്റെ ശേഷ കുറച്ചൊരു കൂരും വെയിലൊക്കെ ഇങ്ങനെ ചെറങ്ങനുണ്ട്. ഉ ഇന്നലി അതേപോലെന്നെ ഇന്നിപ്പോ കുറച്ചൊരു കൊറവുണ്ട്.
ആ ഇന്നലൊക്കെ നല്ല മഴേയ്നു ഇവിടേം ഇന്ന് കൊറച്ച് കൊറവെണ്ട് ഉം ഇന്ന് പിന്ന അത്ര മഴയില്ല ചെറുതായിട്ട് ഇങ്ങനെ
ഉം ഉം എന്ന ശരി പിന്നെ വേ ഇല്ല ഇവടെണ്ട് ഇവിടെണ്ട് കളിക്കാണ് ഓല ഓക്കെയിട്ട് ഓരോ പണിൽങ്ങനെ ഹ ഹ
ആഹ ചായ കുടിച്ചോ?
ചായ ആ ചായ കുടിച്ചി ഇവിടെ മൂത്തച്ചി കലുത്തപ്പ ഉണ്ടാക്കീ. അപ്പോ അതുകൂട്ടി ചായൊക്കെ കുടിച്ച് ഉം ആ കുക്കറില ഇണ്ടാക്കല് കുക്കറിന്റെ വിസിലൊക്കെ ഊരി വെച്ചാണ്ട് അങ്ങനെ നല്ല നന്നായി ചെയ്തണ് ചെറുങ്ങനെ ഒന്ന് അടീ പിടിച്ചു എന്നാലും കൊഴപ്പില്ല തിന്നാനൊക്കെ പറ്റും നല്ല ടേസ്റ്റിണ്ട്
ആ നല്ല സോഫ്റ്റേക്കാറില്ലേ ആഹ് ആ ഐക്കിങ്ങള് എന്താ ചേർക്കല്
ഐക്ക് ഏലക്കായും പിന്നെ സംഭത്ത് ഇന്നലെ അന്തിക്ക് വെള്ളത്തിട്ടാച്ചനരി രാവിലെ ചായക്ക് കടീണ്ടാക്കാ ന്ന് വിചാരിച്ച് അപ്പ പിന്നെ രാവിലെ പൂരിണ്ടാക്കി അപ്പ പിന്ന അരി അവിടെ വെറുതെ കിടക്കുവല്ലേ അപ്പൊ അങ്ങനെ വൈകുന്നേരം ഇണ്ടാക്കിയതാ. ആ ആഹ് ആ അപ്പിണ്ടാക്കിയതാ കുട്ടികളൊക്കെ ഇണ്ടാണു അപ്പൊ അപ്പ ഒൽക്കൊക്ക ചായക്ക് കൂട്ടാനൊക്കെ കൊടുക്കാം. കാരപ്പൊടി കൂട്ടീത് എനിക്കറിയില്ല ഓളാ എണ്ടാക്കിയെ ഞാ കൂടിയില്ല ഇം ഏലക്കായ ഇ ടണ കണ്ടണ് അതില് പിന്നെ മുന്തിരി അണ്ടി പരിപ്പ് അങ്ങനത്തൊക്കെ ആ ആ ആ ആ തേങ്ങേം ആ തേങ്ങേന്റെ കൊ ത്തക്ക ഇട്ട്ണി വർത്താണ്ട്
ആ ഞങ്ങള് എട‌ക്കിണ്ടാക്കിയ
ആ അതിനി നന്നാവണേ എപ്പളും അങ്ങനെ നന്നാവൂല നന്നാവാഞ്ഞാ പിന്നെ പോയ്
ഉം അയിനാ ചൂ തീ ആ തീയൊന്തൊക്കെ സ ഒപ്പ സാവധാനം ക
ഇനിയിപ്പ എങ്ങനെങ്കിലും നല്ലതിലായാ ഒന്നെങ്കി അടി പിടിച്ചുണ്ടാവും എന്തേലും ഒരു മിസ്റ്റേ‌ക്കിണ്ടാവും ഫുള്ളായിട്ട് നന്നായി കിട്ടല് കൊറവാ പറയാ അല്ലേ പിന്നെ ഓവനിലൊക്കെ നമ്മള് ബേക്ക് ചെയ്യണം എന്നാലും എന്തെങ്കിലു ഒക്കൊരു പോരായ്മ‌ ട്ടോ ഉം കേക്ക് ചെലപ്പക്കെ ഇണ്ടാ ക്കും ഇപ്പ അങ്ങനെ മടിയാണ് കൊറെ മെനക്കട്ട് ഇങ്ങനെ നി ക്കണ്ടേ ആ അപ്പ അയിനാവൂല്ല ആ അതന്നെ ഇ ഞാനിനി എപ്പ കേ‌ക്കിണ്ടാ‌ക്കി യാല് ഈ വിപ്പിംങ് ക്രീം ഇണ്ടല്ലോ അത് നമ്മളാ വീട്ടില് വെച്ചാണ്ടിങ്ങനെ കുറുക്കി ഇങ്ങനെ നല്ല ക കട്ട് ഇങ്ങനെ തിക്കാക്കുവല്ലോ അത് എങ്ങനെ ആക്കിയേച്ചാലും ഇപ്പ ഇന്റെ അത് ലൂസാവും പിന്നെ നമുക്ക് അതൊട്ടും കാട്ടാൻ പറ്റുല്ലല്ലോ അപ്പൊ എനിക്ക് അതിന്റെ മൂട് പോവും ആ ഓള് ചെലപ്പോക്കെ ഇണ്ടാ ക്കും ഉം പക്ഷെ പെരെ എണ്ടാക്കി നമുക്ക് തിന്നാനൊരു ഇണ്ടാക്കി തിന്നാൻ വേറൊരു ഇൻട്രസ്റ്റല്ലേ നന്നാവാഞ്ഞാ പിന്നെ അയിന്റെ എല്ലാം മൂടും പോവും ആ അതന്നെ അതെന്നെ പിന്നെവടെ പിന്നെഇത് ചെലവാവണോണ്ട് തരക്കേടില്ല പറയാ പക്ഷെ നമ്മള് ആഗ്രഹിച്ചിട്ട് ആഗ്രഹിച്ച അതേപോലെ കിട്ടാഞ്ഞ നമുക്കൊരു ജാതി എടങ്ങേറിണ്ടാവും ക്കൂലോ അങ്ങനെ
ഉം എനിക്ക് ഒന്നാതെ ഇണ്ടാക്കണക്കാട്ടിലും ഇത് പാത്രം ഇതൊക്കെ ക
ആഹ അത് അത് വേറെ അതന്നെ ഈ കകി കേറുന്ന അതിന് വല്ിയ ചടുപ്പ് വേ അനാണങ്കക്ക് ഒരു പാത്രം അല്ല ഇണ്ടാവ ഒരു നൂറ്റി അമ്പത് പത്രം ഉണ്ടാവും കൈകാന് ഉ സാധനം ഒന്നേ ഉണ്ടാക്കിണ്ടാവുള്ളു അതിന് പാത്രം കൊറേ ഉണ്ടാവും പിന്നെണെങ്കിൽ ഈ അടിയിലൊക്കെ പിടിച്ചണെങ്കി പറയും വേണ്ടാ
എന്റെ വീട്ടിൽന്നണ്ടാക്കെ ഉ അവിടുന്ന് ആ അതെ
നിങ്ങളെ സ്വന്തം വിട്ടിന്നോ
പിന്ന ആ വീട്ടാരോയ്ച്ചു എനിക്ക് കല്യാണ പണിക്ക് പോയിനോ എന്നോട് അനിയത്തി അങ്ങനെ ഫുള്ളും ചെയ്യും അനിയത്തീണ്ട് ഓള് ഓളിങ്ങനെ ഓരോന്നോരോന്ന് വൈകുന്നേരം ഇങ്ങനെ ഓരോന്നോരോന്നിണ്ടാ ക്കും
ആ
ഉ ആ നിയത്തിൻ്റെ കല്യാണ കയിഞ്ഞി ഞങ്ങളല്ലരും കൂ വരുമ്പോ ഓളോ ഓരോന്ന ഓരോന്നങ്ങനെണ്ടാക്കും
പക്ഷെ അങ്ങനെയൊക്കെ എല്ലാരും കൂടി ഒത്തൊരുമിച്ച് കൂടുമ്പോ നമ്മക്ക് ഉണ്ടാക്ക ഒരാളും കൂടി ഒക്കെ കൂടണെങ്കിൽ നമുക്ക് മടുപ്പ് ഉണ്ടാവൂല്ല പിന്നെപ്പ നന്നായാലും കേട എന്നാലും നമ്മളന്ന തിന്നാള് അപ്പൊ പിന്നെ ല്ല അറിയാം അല്ലാ ഞാമ്മക്കൊരു ചടപ്പാ ഒറ്റക്ക ഒക്കെ ഉണ്ടാക്കി തിന്നാ ഛാപ്പത്തുംന്നാ കൈലട്ടിനല്ലി
ആ എല്ലാരും വേണോ ങ്ങള് പിന്നെ എല്ലാരും എല്ലാരും ഒന്നിച്ചില്ലേ കുടുംബക്കാാരല്ലെ.
ആ ഒന്നിച്ചന്നെ ആ ആ പിന്നെ വേറെന്തൊക്കെ വിശഷമൊക്കെ അടെ ഉ ങ്ങളെ ഹോബക്ക്ന്താ? ഇന്റെ ആ സ്വന്തം വീട് കൊറച്ചൊക്കെ പോവാണ്ട് രണ്ട്. ഏ ശരിപ്പ ഫോൺ ഹോപി അതില്ലാഞാൽ ഒരു ദിവസം പോലും നിക്കാൻ കഴിയുലല്ലോ അറിയോ ഹ ഹ ന്തല സ്റ്റോറി ബുക്കക്കെ വായിക്കോ?
ഞാനും ഫോണില് സ്റ്റോറൊക്കെ നോക്കും പുസ്തകങ്ങള്ൾ കിട്ടിയാ വായിക്കൂ അങ്ങന പുസ്തകന്നും കിട്ടല്ല പ്പം ഇൊ ഫോണിലൊക്കെ നോക്കിട്ട് സ്റ്റോറിക്കെ നോക്കും അങ്ങനെക്കെ വായിക്കും. ഈ ഇൻസ്റ്റയിലൊക്കെ ഉണ്ടാവ ഏരിയോസം ഫ്രീ ആയിട്ടുള്ള സ്റ്റോറി അങ്ങനെയൊക്കെ ഉണ്ടാവെ ല്ലെ അങ്ങനത്തെ സ്റ്റോറി പിന്നെ ശ ഇങ്ങനെ നോവൽ അങ്ങനത്തൊക്കെ വായിക്കും പോക്കറ്റ് ഫ്രീ. മ അതേപോലത്തെ അതൊക്കെ ചെറുത ഒഴിവിട്ടുമ്പോ നോക്കും ഇങ്ങള് ബുക്ക് വായിക്കോ?
ഞാന് ഇപ്പൊ ഒരു പ്രതിലിപി എന്ന ഒരു ആപ്പണ്ടല്ല. പി ഇങ്ങനെ ഓരോ സ്റ്റോറിക്കാനെ വായിക്കും ഇങ്ങനെ ആരോ കഥ ഏ ശരിങ്ങനെ ഓരോ ദിവസം ഓരോ ഭാഗം കി- കിട്ടുള്ളൂ അപ്പൊ ചെിലപ്പോൊക്കെ ആ പൈസ കൊടുത്ത ഇപ്പോ ഉള്ള ബൈാപ്പറ്റല്ലേ ണും ഒരിശമ ശമ എടുത്ത് നിന്നാലും മണ്ടില അയച്ചു നമ്മക്ക് എങ്ങനെങ്കി ഒന്ന് ഇവര് അറങ്ങാ പോര പോ ല പ ഭാഗ പതിനഞ്ച് പേരൊക്കെ ഉണ്ടാവല്ലോ അപ്പൊ പിന്നെ ഒരു ദിവസം ആ ആ് ചിലത് അഞ്ച് പേജ് നാല് പേജ അങ്ങനെ. ഒക്കെണ്ടവും അപ്പ നമുക്ക് ചടപ്പ് വരു പിന്നെ പതിനഞ്ച് പേജി കണ്ട കരിണ്ട് കാര്യ ഈ ഓരോരോ വിളികളൊക്കെണ്ടല്ലോ. ഒരു അഞ്ച് ഉ മറ്റേ വരികള് ഒറ്റ പേജേക്കാരും വെറും അഞ്ച വരി ഉണ്ടാവുള്ളു അതിലൊരു അഞ്ചോ ആറോ വാക്ക് ഒരു ആ ഉ ഉ അത്രക്കെ ഉണ്ട
ആ എയ്തോ സ്റ്റോറി എന്തെങ്കിലും?
എഴുതാനൊന്നുംവാ ഇഷ്ടാണ് നമ്മള് ഞാൻ സ്കൂളൊക്കെ പോയിട്ട് കൊറ കാലായിലെ അപ്പ ഇങ്ങനെ ഇപ്പൊ പേനൊക്കെ അങ്ങനെ കാണുമ്പോ ന്തെങ്കിലൊക്കെ എഴുതോക്ക അങ്ങനെ എഴുയക്കല്ല അതെ കാര്യമായിട്ട്പ്പ എഴ്തലൊന്നുല്ലാ
ഭയരസ് സ്കൂൾ പഠിച്ചപ്പോക്കെ എഴുതിനി ല്ലേ
ആഹ് അന്നക്കെ ഇതീനി പിന്നെ നമ്മുക്ക് പരീക്ഷക്കൊക്കെ ഉണ്ടാവല്ലോ അങ്ങനെ എഴുതിട്ടുള്ളൂ ഇല്ലാതെ എഴുതാനന്നെ വല്ിയ. ഒരുരി ഇതൊന്നുമല്ല
പി സ്കൂളിലൊക്കെ പരിപാടിയിലൊക്കെ കൂടെുണ്ടോ?
ചലപ്പൊ കൂടും ചെപ്പോ ഒപ്പനൊക്കെ അങ്ങനെയൊക്കെ കുടിനി ചെറുതായിന്ന് പിന്നെ അല്ലാതെ അങ്ങനെ വല്ല പിന്നെ എനിക്ക് ഇന്താ പാട്ടിനെ കൂടനിയാ എട്ടാ പത്താം ക്ലാസ് പഠിച്ചപോ പാട്ടിനു കൂടിക്ക് ഫസ്റ്റ് ഒക്കെ കിട്ടീ പിന്നെ സബ്ജില്ല ഞങ്ങളെ സ്കൂള തന്നെയനി
ഏ അപ്പൊ അവിടുന്ന് പടിന്യാ
അപ്പൊ അവിടുന്ന് ഇനി സബ്ജില്ലയിൽ പോവറഞ്ഞ അങ്ങളെ സ്കൂളിൽ തന്നെയ സബ്ജ ജില്ലാ ഞാൻ പഠിച്ച സ്കൂള തന്നെയ അപ്പൊ പിന്നെ വലിയ ഇഡ്രസ്റ്റ്‌ റ്റില്ല ഹ്ഹ ഹ്ഹഹ്ഹ അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ ദിക്ക് നിന്നില്ല നമുക്ക് വ സ്കൂളിലൊക്കെ പോയി പ പാടാണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു സർട്ടിഫിക്കറ്റ് വാറോ നമുക്കൊരു ഇൻട്രസ്റ്റ്ല്ലേ ഇ പിന്നെ അന്നത്തെ സബ്ജില ഞങ്ങാ പഠിച്ച സ്കൂളിൽ തന്നെ അപ്പൊ പിന്നെ മണ്ട
ഏതൊരു പാട്ട് മാപ്പിള പാട്ടാ
അല്ല അറബിക്ക്
ഏ അറബിക് പാട്ടിലെ അറബിക് സം
ആഹ് സംഗഗാനം
എ ഏ
ഉം അങ്ങനെനൊക്കെ ചെറുതൊക്കെ അങ്ങനെ ഹി ഹി ഹി എപ്പഴെങ്കിലൊക്കെ അങ്ങനെ ഉ
ആ ഇഷ്ടക്കെ പരിപാടിക്കൊക്കെ കാണാനങ്ങനൊക്കെ പോയ
ആഹ അതിനൊക്കെ എന്തായാലുംപ്പോ ഈ പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജി മാത്ര അത്ര പോയി കുത്തിർക്കുള്ളൂ അാതെ ഈ പാട്ടും കഥാഖാദും പ്രസംഗങ്ങളുംടത്തൊന്നും പോയി കുത്തിർക്കൂല്ലല്ലരണ്ട് മൂന്ന് ജ്ജ് ണ്ടാവുല്ലോ അപ്പൊ ഔടൊന്ന് പോയി ഈ ഒപ്പനിം കുച്ചിപുടിം ഡാൻസ് അങ്ങനെതെക്കേ ള്ള സ്ഥലത്ത് അതിന്റെ ആ മെന്റെ അവിടൊയി തന്നെ മുന്നിൽ തന്നെ പോയി ച ഉ പിന്നെ നമ്മള് സ്കൂളൊക്കെ പഠിച്ച്പോ അ അതന്നെ
ആഹ
പിന്നെ നമ്മള് സ്കൂളിൽ പഠിച്ച്പോ ഓരോരോ ഗസ്റ്റ് ഒക്കെ വരും സ്കൂള് ഈ ആട്സ് ഉദ്ഘാടനം ചെയ്യാനൊക്കെ ആ ഗാനമേളൊക്കെ ഉണ്ടക രസ നക്കെറ ഇപ്പൊക്കെ എങ്ങനെ ഓർക്കുമ്പോ മിസ് ചെയ്യ അറിയാം
ആ അപ്പൊ ഫ്രണ്ട്ണ വേണ്ട സ്കൂളിലൊക്കെ
ചല ഇപ്പ നാളൊക്കെ ഇണ്ടായിനി രണ്ട മൂന്നല്ലൊക്കെ അയിന് ഉപ്പാട് ഇൊന്നും ഉണ്ടില്ല പിന്നെ ഒരിക്കക്ക ഉണ്ടായിരുന്നു അപ്പൊഞാൻന്റെ മോന ആയിട്ടുള്ള ടൈമിന പിന്നെ നിനിക്ക് എന്തായാലും കൂടാൻ കഴിയില്ല പിന്നെ നമ്മക്ക് അതല്ല നമ്മക്ക്ഒരു ചടപ്പല്ലേ മയറും പിടിച്ചലിച്ചക്കെ എങ്ങനെ പോകുമ്പ ഉ ബോയ്സ് ഒക്കെ ഉണ്ടാവുകൻ കുട്ടികൊക്കെണ്ടാവും നമ്മുക്ക് പിന്നെട് ചുപ്പല്ലേ അപ്പൊ ഞാൻ ആ പ്രാവശ്യം പോയി പിന്നെ ഇണ്ടായിട്ടൂല്ല പിന്നെ ഈ ഇഫ്താർ മീറ്റൊക്കെ വെക്കണം എന്നൊക്കെ പറഞ്ഞീ ഇങ്ങനെ ഗ്രൂപ്പിലാണ്ട ഇങ്ങോട്ട് ചർച്ചകുംന്നല്ലാതെ ആ അത തന്നെ ആ എക്കണ്ട ഒരാൾ
പിന്നെ കൊറെേ ഉ കൊറെേ പോയസക്ക് കൊറെേ സ്ഥലത്തും പെൺകുട്ടി
ആഹ അതന്നെ പിന്നെ ഇപ്പോ ആ് വിദേശത്തൊക്കെ പോയ കൊറ ഫ്രണ്ട്സ്കളുടെ ബോയ്സ് ഒക്കെ അപ്പൊ പിന്നെ ഓലക്കൊന്ന എത്തിപ്പെടൂലന്ന് പിന്നെ ഉള്ളോല വച്ചൊക്കെ ചെയ്യാന്നൊക്കെ പറയാ ഇനി അഞ്ചാളെ എല്ലാതിലും പങ്കെടുക്കണ അഞ്ചാളുണ്ടോ ബാക്കിയ ഉള്ളവൊക്കെ
ആഹ ആഹ പിന്നെ ഇങ്ങനെ പരിപാടൊക്കെ ഉണ്ടാവുമ്പോ പോവാ ആ അങ്ങനെ
ആ.. അതന്നെ.. അങ്ങനൊക്കെ ഉണ്ടാവുമ്പോ പോവാറ്.. ഉം.. ഉം.. പിന്നെ നമ്മുക്ക് വീട്ടന്ന് സ - മ്മതും കിട്ടണം
ആഹ്... അങ്ങനെ എന്തയ്
ഉം പിന്നെ വീട്ടിന്ന് സമ്മതം കിട്ടണം പറയാതെ
ആ.. ആ രണ്ട് വീട്ടൊന്നും കിട്ടണം.. പിന്നെ അമ്മളെ വീട്ടന്ന് അവിടെകുമ്പോളെ പോവാൻ കഴിയുള്ളു.. എനിക്കൊക്കെ അവിടെവുമ്പളെ പോവാൻ കഴിയുള്ളു.. ഉം..
പിന്നെ വേറെ എന്തൊക്കെയാ വി ശേഷോക്കെ ഞാന് പ്ലസ് വൺ പ്ലസ് ടു ഫുള്ളക്കി... പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ പോയില്ല... ഹസ്ബന്റിന് വല്യ താല്പര്യമില്ല പഠിക്ക ടിക്കാൻ.. അപ്പൊ പിന്നെ അങ്ങനെ പോയിട്ടൂല്ല പറയാ പിന്നെ എന്നയിക്കോട്ടെട്ടോ... എന്നാ ശെരിട്ടോ... ആ ഓക്കേ എന്നാ ശരി ശരിയാ